ഹലോ
കേൾക്കുന്നുണ്ടോയി
കേൾക്കുന്നുണ്ടേയ്
നമ്മളെ പൊതപ്പ് കമ്പളിപ്പൊതപ്പാ
എഹെഹെഹെ ന്താ ഉം പണി കഴിഞ്ഞു ചോറ് കയിച്ചു നിസ്‌ക്കരിച്ചിട്ടില്ല ആ ഇപ്പ പന്ത്രണ്ട് മണിയാവും അപ്പോ എനിക്ക് വെശപ്പ് തൊടക്കം ആരെ കാത്ത്ക്കുല പോവ ചോറ് എടുക തിന്ന
അതെയാ
ഇന്നിവിടെ ബീഫ് ഇപ്പ പറഞ്ഞു ബീഫന്നെ അടുപ്പത്തിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചാ മതിയാരുന്നേ ആ പത്തേ പത് പത്ത് മണിക്കന്റെ അടുപ്പത്തു വച്ച് കാണ്ട് പന്ത്രണ്ടര ആയിട്ടും അത് വെന്തിട്ടില്ല ട്ട് ഇമ്മെന്താ കാട്ടി കുക്കർ ഇട്ട്ക്ക്ണ്
ഇങ്ങള അടുപ്പത്ത് വെച്ചിട്ട് അത് കത്തിച്ചിട്ടൊന്നില്ലേ
കത്തിച്ചേക്കണ് എങ്ങനെയാ കത്തിച്ചു കാണിച്ചേച്ച അങ്ങനെ ഉമമാക്ക് ദേഷ്യം വര വേവ് ണില്ല നേരം പന്ത്രണ്ടരയായിട്ട് ഇമ്മ എന്താ കാട്ടി ബാക്കി ഫുള്ള്കൂക്കറിക്കാണിട്ടു ഞാൻ മുട്ട പൊരിച്ച് ചോറ് വെയ്ച്ച് പോന്നു ഇക്കാന് തലചുറ്റ താല കറങ്ങലോടുത്തി പന്തഡ്രരാ തിന്ന് ശീലായി തിന്നായി
പന്ത്രണ്ടരക്ക് ചോറന്നന്ന് പറയുന്ന ആദ്യായിറ്റ
ഞാൻ പന്ത്രണ്ട്മണിക്ക് തിന്നല് ഇത് പന്ത്രണ്ടര ആയി നോള്ളൂ
പന്ത്രണ്ട് മണിക്ക് നീ ചോറു തിന്നു
ഹും ഇന്റെ വീട്ടിൽപോയാൽ കിടന്നുറങ്ങി നീച്ചൽ തന്നെ പത്ത് മണിക്കാണ് അപ്പൊ ചായ എടുക്ക പത്തര മണി യാവും ഇവടെ ചായ കുടിക്കല് ഏഴുമണി എട്ട് മണിക്ക് ചായ കുടിക്കും
ആ അപ്പൊ നിങ്ങളടുത്ത് ചായ കഴിഞ്ഞിട്ട് റ്റ് ഒരു നാസ്ഥതയില്ല
ആ ചായ നാശ്ത്ത ഒപ്പ കഴിക്കാ
ആഹ് അത് ഒരുമിച്ച്
ഒരുമിച്ചിട്ട ആ അല്ലാതെ ഒരു ചായക്കൂടി വേറെ പിന്നെ അപ്പം കഴിക്ക് വേറെ അങ്ങനെ
ആഹ് നമ്മള് രാവിലെ എണീറ്റ് ക്കും എന്നിട്ട് ഒന്നെക്ക് മുട്ട ബുൽസൈയ്യ പഴം വാട്ടിയതാ കായീ മുട്ടയാ അങ്ങനത്തെന്തെങ്കില എല്ലാം ആക്കിട്ട് കഴിഞ്ഞിട്ട് ഒരു പത്തര ഒരു പത്ത് പത്തര പതിനൊന്നിന്റെ ഉള്ളിലെ നാസ്ത കഴിക്കും ഈ അപ്പോം കറി
കയിക്ക
ചോറ് എന്തായാലും ഒരു ഒന്നര രണ്ട് മണി അങ്ങനെ എന്തായാലും ആവും
അപ്പൊച്ചക്ക് കെട്ക്കലടക്കൂലല്ലേ?
കെടക്കല് ഇതേപോലെ ഇപ്പ എല്ലാം ഇപ്പം കിടന്നിട്ടല്ലല്ലേ ആടെല്ലാക്കി വെച്ച് എല്ലാം റെഡി ആക അലക്കലെല്ലാം കഴിഞ്ഞ് ഇനിപ്പം കൊറച്ച് കഴിഞ്ഞിട്ട്
എല്ലാരും കൂടി ഒരുമിച്ച് നിന്നുനൊണ്ടാ ഭക്ഷണം കഴിക്ക?
ആ ഒരുമിച്ചിട്ട് ആരെല്ലാന്നോ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാം അവരെല്ലാം കൂടി ഓരോ നാൾ എന്തെങ്കിലും വർക്കില്ലാന്നെങ്കിലാരും കാത്തുക്കൂല
കാത്തിരിന്നിരുന്നോ പിന്നെന്നോട് പറഞ്ഞേ എല്ലാരും കാത്തിരുന്നാലേയ് അൻക് വെശ് അന്റെ വിശപ്പ് അവിടെ
കാത്തിക്കാന് ആഹ്
ന്താണ് വെശക്കുമ്പോ പോ ചോറടുത്തിന്നാ പോയി ചായ കുടി ഇതെക്കാണ് പാഠം ഇവിടെ ഇപ്പ തിന്നിട്ട് തിന്നാൻ പാടുള്ളു അങ്ങനെ ഈ സിസ്റ്റം ഇവിടെ ഇല്ല
ഇല്ല അതൊണ്ട് നല്ലതന്നെ ല്ലെ
എണ്ട് കൊറച്ചപ്പർത്താണ് വരാം അപ്പൊ ഞാൻ ഞാനവടെ ഒരു പ്പൊ എന്തിനെ പോയപ്പോ അവിടുത്തെ മരോളിണ്ട് ഇങ്ങനെ വെ നീച്ച്ക്കുണ് ആ അപ്പെ ഞാൻ എന്താ സൊയ്ച്ച പറയാണെ ഇവിടെ ഇപ്പ ഇത്തിരി തിന്ന് കൈക്കാതെ ഞങ്ങൾ തിന്നാൻ പാടില്ലത്രെ ഞാൻ പറഞ്ഞ അതൊക്കെയെവിടു ത്ത് നിയമാ ചോയ്ച്ചു വള ഇന കല്യാണം കയിച് വന്ന് രവിലെ ഓര് രണ്ടാളും ചായ കുടിക്കാതെവർ കുടി ട്ടാൻ പാടില്ല ഉച്ചക്ക് ചോറക്കാത ചോറയ്ക്കാൻ പാടില്ല രാത്രി ഒമ്പ മണി പത്ത് മണി ക്ക് അത്ര ഓല് ചോറ് വെയ്ച്ച ഒര് ഭക്ഷണം കയി അത് വരെ ഇത് പ്രശ്നന്നെ ഇരിക്കരാത്രെ ആ ഇമ്മീം ഇപ്പിംകൂടി അത്ര ഇരിക്കപ്പ ഞാൻ പറയണ എന്താ ഭാഗ്യത്തിന് ഇക്ക് കിട്ടിയ അമ്മായിമ്മ അമ്മോശെ അങ്ങനത്തെ ഒരു നിയമങ്ങളു
അതെ അതെ അതെല്ലാം കൊറച്ച് കൂ ക്രൂരമായ നിയമാണ്
ആ അയ് ഇ ഞാൻ ആ സമയത്ത് ഇപ്പളും നടക്ക്‌ണ്ടോ ചോദിച്ചു അപ്പൊ കെട്ടി വന്നതലേ ആത് തന്നെ മാറ്റാനായി ഉം ഓര് മാറ്റില ഇവര്ക്ക ഇവർത്ത പിന്നെയൊക്കെ പണ്ടത്തെ ആൾക്കാരാണ്. കൊറേ ചിന്താഗതി ണ്ടെങ്കിലും പക്ഷെ പഠിക്ക ജോലി ചെയ്യ അങ്ങനത്തൊക്കെ ഒരു പത്ത് ചിന്തഗതിയാണ് അവര് ഇവനപ്പാന്റെ ഏ പിന്നെ അന്ന് ഇന്നും ഒരു പോൽത്തെ ചിന്താഗതിയാണ് നല്ല സ്നേഹാണ് പറഞ്ഞിട്ട് കാര്യ ഇല്ല പക്ഷെ ഈ ഭക്ഷണം ന്റെ കര്യത്തിന് നമുക്ക് വെ ശ്ക്കണത് ഓ വെശ്പ്പ് രണ്ട് രണ്ട് സമയത്തിക്കാരം
അ അത് വേഗം ചെയ്ത ക കാക്കേണ്ട ആവശ്യില്ല അല്ലെങ്കിൽ അവർക്ക് കൂട്ടത്തില് മാര്യോളേം കൂടി ഇരുത്തിയേനും കഴിക്കാന്
ഏ വളമ്പി കൊടുക്കാനൊക്കെ വാ എന്താ കയ്യില്ലേ വ തിന്നാന് ഞാനൊക്കെ അവിടെ വന്നിതെങ്കിലേ ഓരക്കടുത്തർന്നിട്ടുണ്ടോ നമ്മളൊക്കെ മരക്കളെങ്കിലെ എന്നാ ആ പെണ്ണ് ഇട്ടർഞ്ഞു പോണ്
എല്ലാ ഏതെല്ലോ സിനിമയിലല്ലള്ള അവസ്ഥയായി പോയത്
സിനിമ തങ്ങനെയ ആലോച്ച് കേക്കുന്ന അതെ പ്പൊ എന്റും മ്മ ക്കെ പണ്ടത്തെ ആ അമ്മ്മായിമ്മന്ന് പക്ഷെ അത അത് പറത്തുന്ന സമയ തതിുന്നോളിന്ന് പറയും പണ്ടത്തമ്മയിമാര് അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം അവര് ഭയങ്കര സ്ട്രോങ്ങും ഭയങ്കര പ്ര ക്കലാണെങ്കിലും തിന്നുന്ന കാര്യത്തിന് പ അതെ പക്ഷെ എൻ്റെ ഉമ്മാന്റെ നാ തുണ്ട്. നാത്തൂൻ, അമ്മായിയമ്മ. ഉച്ചക്ക് തിന്നാനുള്ളതും രാത്രിക്ക് തിന്നാനുള്ളതും കൂടെ അളന്നേക്കാൻ അവര് എടുക്കുള്ളൂ അത്രേ. ഒരു വറ്റ് കൂട് കുറയും അളന്നേക്ക അരി എടുക്കുള്ളു. അതിന്റെ ഇട ചോറുകഴിക്കാൻ പാടില്ല. ഉച്ചക്ക്ചോറ് കഴിക്കാം രാത്രി വയ്ക്കാം. നമുക്ക് ഇടയ്ക്ക് വിശന്നാൽ നമ്മള് അഞ്ചു മണി കൊക്കെ ചോറ് കഴിക്കൂല്ലേ? അപ്പൊ അവര് കുറച്ച് അളന്ന് ക്കാന്റെ അത് ഒരാൾക്ക് ഇത്ര പോരി
ആഹ് അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനത്തെല്ല ആൾക്കാർ ഈ ഇപ്പൊ?
പിന്നെ ഇപ്പ ഇല്ല അതിപ്പോ ഉണ്ടെങ്കി നടക്കൂല ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കഴി
കിട്ടൂല അല്ലെങ്കിൽ എന്തിന അങ്ങനെയല്ലാം ആക്കുന്നത് ഭക്ഷണത്തിന് ഭക്ഷണത്തിനോടെല്ലാം അങ്ങനെ ആക്കുന്നത്.
അത് ഓരോ ഇങ്ങനെ പാരമ്പര്യം പിന്നെ പിന്നെ ഇവടുത്തെ ഉമ്മ തന്നെ പറയും ഇവിടുത്തെ അമ്മായിമ്മ ഭ പക്ഷെ ഇന്ന് പറഞ്ഞു ഞാൻ ചിന്തിച്ചാൽ എന്താ ഞാൻ കൊറേ അനുഭവിച്ചു. അപ്പൊ അതി ഇന്റെ മക്കളെ ഭാര്യമാർക്ക് ആവാൻ പാടി ല്ല. അതോണ്ടാണിവിടെ അമ്മായി പാവാണ് അപ്പംസങ്കടം തോന്നും. അപ്പൊ അത് സ്ട്രോങ് ആയി നിക്കായാണ്.
അതൊന്നും ഇല്ലാലോ?
ഒന്നുംല്ല അത് ഭയങ്കര പാവാണ്. അപ്പ അത് പറയാ ഇക്ക രാ സ്ട്രോങ്ങ്ആയി നീക്കാൻ അറിയഞ്ഞി മറ്റന്താ ഞാൻ പാവങ്ങളല്ലേ ന്നാലും നാല് പെണ്ണുങ്ങൾ നാല് ര് മക്കളാണ് അവര് അങ്ങനെ ചെ ചന്ന ഞാനേ കൊറെ അനുഭവിച്ചു ഇന്ന അനുഭവിക്കന്നുണ്ട് ഇല്ല ഇല്ല അനുഭവിക്കര്ത് ന്നുള്ള ചിന്താഗതി ണ്ടായോണ്ടാണ് ഏയ് ക്കില്ലാ പോ ല്ലാന്ന് ബാക്കി എല്ലാരും പോരും ണ്ട്
അങ്ങന ങ്ങള് ഇളച്ചി മൂത്തച്ചി അവരെല്ലാം തമ്മില് അയ് ക്കണ്ടാ
അയ്ക്കം ചെല കാര്യങ്ങള്ക്ക് മാ ത്രം
ആ
ഇന്റെ അവിടത്തെ അനുഭവം വെച്ച് പറയാണെങ്കില് ഞാൻ നല്ല പണി എടു നല്ല പണി എടുക്കോം ഇങ്ങള് ഒരു കാര്യം പറഞ്ഞാ ത്‌ ചെയ്യരുത് ഞാൻ എല്ലാർത്തും നല്ല പോലെയാണ് അതിങ്ങനെ ഉപയോഗപ്പെടുത്ത് ഉപയോഗപ്പെടുത്ത് ഉപയോഗപ്പെടുത്തിട്ട് ലാസ്റ്റ് തുപ്പിക്കളയന്ന് പറയിലെ പറ അൻക്ക് അങ്ങനെ തന്നെ വേണം അനക്ക് കൊറച്ച് സ്നേഹം കൊടുക്കല് കൂടുതലാണ് എന്നോടെങ്ങനെ അപ്പൊ ഈ തിച്ച് നിക്കാൻ പാടൊള്ള് അൻക്ക് ഒന്നുല്ല അങ്ങട്ട് ങ്ങ വാരി കൊടുക്ക അപ്പോ ഓൽ അന്നെ ഇങ്ങനെ ഉപയോഗി അപ്പോ ഇപ്പ ഞാ പഠിച്ചു ഉം പ്പ ഞാൻ പഠിച്ചാേണ്ട് ഞാനിപ്പ പഴയപോലെ നിന്ന് കൊട്ക്കൂല്ല
ഉം അത് ശെരി നാലാളല്ലെള്ളെല്ലേ ആ അപ്പോ നാ തന്നെണ്ടാ
ഏ
നാലാള് അവിടെത്തന്നെണ്ട ഇപ്പോ
എ ഒരാള്പ്പോ ഗൾഫ് പാെയ് രണ്ടാമ ത്താള് മൂത്താള് മു മൂന്നാമത്തോളും നാലാമത്തെ
നീയോട്ടല്ലെ അത് ശെരി ഉം ഉം ഇനി രൺ ആ ചോറെയ്ച്ച് ചോറെയ്ച്ച് അല്ല അത് ആര് ഞാനാ ഇ ഇല്ലല്ലാ ചോറ്ന്നി കേട്ടത് മാറി ഏ നി ചോറ് തിന്നാണ് ഇതാ മോന് ഒറങ്ങി ഞാനലക്കീറ്റ് വരുമ്പൾത്തേക്ക് മോനെണീച്ച് എന്നിട്ട് ഇപ്പം ആ വീണ്ടും ഓനൊറങ്ങി ഇനിയിപ്പം ഞാനൊന്ന് കുളിച്ച് നിസ്കരിച്ച് ചോറ്ണ്ണും എന്നിട്ട് ഇത്പോലെ കാെർച്ച് ഒന്ന് കെട ന്ന് എണീക്കാൻ സമയ ആമ്പോഴത്തേക്ക് മക്കള് വരും സ്കൂൾ വിട്ടിട്ട് പിന്നെ അവര് വന്ന് കഴിഞ്ഞാൽ പിന്നെ തിരക്കാവും ചായ ആക്കല് അത് ഇത് അങ്ങനെ ചോറ്. ഇന്ന് ഇന്നിപ്പോ ഞാൻ ഇന്നലെ ഇടെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിനെ. അപ്പം ഇന്നലെ മെയ്‌ ഇന്ന് ഞായർ ഏഹ് വെള്ളിയാഴ്ചല്ലേ. അപ്പൊ ഇന്ന് വെക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉച്ചക്ക് വേണ്ട അപ്പൊ നമ്മൾക്ക് കു ഇപ്പം അടുത്തായിട്ട് മന്തിയെല്ലാം കഴിച്ചിട്ടുണ്ടായിന് രണ്ട് മൂന്ന് പ്രാവശ്യം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബിരിയാണിയും വെച്ചിട്ടുണ്ടായിന് ചിക്കനും ബീഫും, അന്ന് ബിരിയാണി പറഞ്ഞിട്ടില്ലേ ബർത്ത്ഡേന്റെ. പരിപാടി
ആഹ് ആഹ്
ഇന്നും ബിരിയാണി വെച്ചാ അപ്പൊ പിന്നെയും ബിരിയാണി വെക്കേണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് കുബൂസ് ആറ്റ് ആക്കാം കുബൂസും ചിക്കനും.
ഉച്ചക്കാ
അല്ലല്ലാ രാത്രിത്തേക്ക്. അപ്പൊ ചിക്കൻ അവിടെത്തന്നെ ഇണ്ടായിരുന്നു. പെയിന്റിംഗ് ഉണ്ട് അപ്പൊ നാ ആഹ് അങ്ങനെ നാത്തൂനുണ്ട്. അപ്പം
അപ്പൊ അപ്പൊ രസം അന്ന് പൊറോട്ട അല്ലെ കുബൂസ് എങ്ങനെ എങ്ങനെയുണ്ട്. ഇതാ
എല്ലാ കുബുസു തിന്നാലോ
എനിക്ക് ഇഷ്ടല്ല ഞാൻ ഷവർമ്മക്ക് തന്നെ കുബൂസ് തിനലി അപൂർവ
ആഹ് അല്ല ചില്ലി അങ്ങനെ എന്തെങ്കിലും ആക്കിയ മയണെസ് നല്ല സെറ്റ് ആക്കിയാനാ നല്ല ഇത് അടിച്ചും കഴിക്കും കുട്ടികളായാലും വെല്ലയാളായാലും എല്ലാർക്കും ഇഷ്ടാ കൊറേ ആയി ആക്കാത്ത ഉം അപ്പം ഇവിടെ അവര് കുബൂസിനുള്ളതെല്ലാം ആഹ് കുബൂസ് ഇടുണ്ട് ആ പാലും പെങ്ങൾ ഇടെ കുഴച്ചിട്ടെല്ലാം വേ വച്ചിട്ടുണ്ട്
അപ്പൊ ഒന്ന് ഇണ്ടാക്കി വക്കാരോ വാങ്ങലല്ല ല്ലേ
അല്ല അല്ല ഇണ്ടാക്കും ഇണ്ടാക്കും കൊറെ ആളില്ലേ അന്നേരം പിന്നെ കൊറേ വാങ്ങണ്ടേ ഇതാവുമ്പം ഇണ്ടാക്കവുമ്പോ നമുക്ക് ഇഷ്ടത്തിന്നുസരിച്ച് കഴിക്കാലോ
അത് കഴിക്ക
ആ അങ്ങനെയ എല്ലാ കഥകൾ അപ്പൊ ആച്ചി ചിക്കൻ എന്തെങ്കിലും ഒരു കാട്ടണം ഹ് ഹ് അതാണ് ഫ്രിഡ്ജിൽ തന്നെ ഇണ്ട് അതിൽന്ന് എടുത്തിട്ട് ഇന്ന് മക്കൾക്ക് ലെഞ്ചിന് കൊടുത്ത് കൊറച്ച് നെയ്ച്ചോറും ഇണ്ടാക്കി കൊറച്ച് ചിക്കൻ കറിയുണ്ടാക്കിട്ട് മക്കൾക്ക് ലെൻജാക്കി കൊടുത്തു
അല്ല നാത്തൂന്മാരു കുട്ട്യേലും ഓർക്കും വാണ്ടിരുലെ
അവർക്കെല്ലാം ഭക്ഷണം അവിടെണ്ട്
ഏ ഗവൺമെന്റ
ആ ഇവർക്ക് മാത്രന്ന് പുറത്തണ്ട് കൊണ്ടു പോണ്ടത് അപ്പൊ ഇവർക്ക് സാധാരണ ഇടെ ഉണ്ടാക്കുന്ന രാവിലത്തെ നാസ്ത അവര് കഴിച്ചിട്ട് പോകും ഇവരി ഇങ്ങനെ എന്തെങ്കിലും പഴം വാട്ടിയതാ മുട്ട ബുൾസ്യ എല്ല കായ് മുട്ട വറുത്തത് ബ്രെഡ് പൊരിച്ചത് അങ്ങനത്തെ എന്തെങ്കിലും തിന്നിട്ടേ അവര് പോവും അവര് ര ഏ തിന്നാൻ നിക്കൂല രാവിലത്തെ നാസ്ത ടിഫിനിലിട്ടിട്ട് കൊണ്ടുപോകും
ന്ന ശെരി
ഉം ആ പിന്നെ ശെരി സമയം അധി